ആഹ് ഹലോ ആ കേക്കാം കേക്കാം പറഞ്ഞോ ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്ക്ന്ന്
ഉം ആരൊക്കെണ്ട് കൂടെ
ചേച്ചിയുണ്ട് അച്ഛനുണ്ട് അമ്മ അമ്മാമ്മ എല്ലാരു ഉണ്ട്
ആഹാ ഉം എന്തുവാ ഫുഡ്ഡ് ന്ന് കഴിക്കാൻ
ഇന്ന് ഫുഡ്ഡ് പച്ചക്കറി ഐറ്റംസാണ്
അതെന്തുവാ അങ്ങെനെ?
എല്ലാം ഒണ്ട് അവര് അവിയെല് വെച്ച് അപ്പൊ അതിനകത്തെല്ലാ പച്ചക്കറികളും ഉൾപ്പെടുവല്ലോ അത് എല്ലാം വീട്ടിലുണ്ടായതാ ചെലെതൊക്ക വീട്ടിലുണ്ടായതാ
ആര് വെച്ച്?
അവിയല് വെച്ചത് അമ്മാമ്മയാ കൃഷി എന്റെ അപ്പാപ്പന് ചെറിയൊരു കൃഷിയുണ്ട് എല്ലാ തരം കൃഷികളു ഉണ്ട് അപ്പൊ അതീന്ന് കൊർച്ച് വിളെവെട്ത്ത് ഇന്ന് ഒരവിയല് പോലെ ഉണ്ടാക്കി കൊർച്ച് ഇരിപോണ്ട് ഇനി നാളെയും വെക്കെണം നാളെ ഒര് സാമ്പാറ് വെക്കാനുള്ളൊതൊക്കെയുണ്ട് ഉം
എന്തൊക്കെയുണ്ട് കൃഷി
കൃഷി വെണ്ടെയ്ക്ക പിന്നെ ഇഞ്ചി കുരുമുളക് ഏഹ് പിന്നെ ആഹ് വാഴയുണ്ട് ചീനി ചേന ചേമ്പ് പിന്നെ മുളകയ്റ്റംസ് തന്നെ പല രീതിയിലുണ്ട് പാൽമുളക് പിന്നെ കാന്താരി പിന്നെ അല്ലാതെ നോർമെൽ മുളക് അങ്ങെനെ കൊറേ ഐറ്റം പിന്നേ പേരെക്കാ ആഹ് കാന്താരിയൊക്കെയുണ്ട്
ഇതിനൊക്കെ എങ്ങെനെ വളം
വളം പിന്നേ ചാണകൊക്കെ ഇടും പിന്നെ അല്ലാതെ നമ്മള് ഫുഡ് വേസ്റ്റാെക്കെ ഉണ്ടല്ലോ എല്ലാതും അല്ലാതെയും അങ്ങനെ എ കൊർച്ച് വളങ്ങളൊക്കെ ഇടും അപ്പ അവനായിട്ടാ അതെല്ലാം ചെയ്യ്ന്നത് വളർത്ത്യാ പറ്റ്യേന്നു കൂട്തൽ അറിവില്ല നമ്മള് തിന്നുന്നു പറിക്കാൻ പോകും പറിച്ചാേണ്ട് വരുന്നു വൃത്തിയാക്കുന്നു ഉണ്ടാക്കുന്നു തിന്നുന്നു
ആഹ് അത് ശെരി കൊള്ളാം അപ്പം
മെനയ മെനെഞ്ഞാന്ന് കൊറേ ജാമ്പക്ക കിട്ടി ഉം ജാമ്പെയ്ക്ക പിന്നെ ഇരിമ്പിക്കാ ക കിട്ടി അതൊക്കെ പിന്നെ അൽ ച്ചാറ് ഇട്ട് വെച്ച് പിന്നെ ചക്കാ ചക്കയുണ്ട് ചക്ക കിട്ടിയായ്ര്ന്ന് ചക്കയൊക്കെ തി തിന്നൂ കൊറേ ഇടക്ക് വെച്ചിട്ട് ഈ ചക്ക സീസണായിര്ന്നല്ലോ അപ്പം കൂട്തലും ചക്കാ വരട്ടിയെത് ചക്ക കുരുവഴട്ടിയെത് ചക്കക്കറി പുഴുങ്ങിയെത് എല്ലാം ചക്ക വെച്ചുള്ള വിഭവങ്ങളായ്ര്ന്നു കൂടുതലും
ഓഹ് അപ്പെ ഈ ചക്കെയെക്കെ വറ്ത്ത് കാണ്‌വല്ലോ
ആഹ് ചക്കക്കുരു മറ്റേ മണ്ണിലിട്ടെക്കെ പൊള്ളിക്കത്തില്ലേ ചൂടാക്കി എട്ക്കത്തില്ലേ വേവിച്ച് പ്പ തിന്നാ നല്ല ടേസ്റ്റാ പിന്നെ ച ക്കകുരുവെന്നെ നമ്മള് വൃത്തിയാക്കി എട്ത്തിട്ട് ചക്കക്കുരു ഒര് കൂട്ടാം പോലെ കുരു മാത്രവായിട്ട് തോരൻ പോലെ കേക്ക് തേങ്ങെയെക്കെ ഇട്ട് അങ്ങനെയെക്കെ ഉണ്ടാക്കി ഉം അങ്ങനെയെക്കെ ത്തം ചക്ക വെച്ച്ള്ള കാര്യങ്ങളായ്ര്ന്നു കൂട്തല്
ആഹാ ഇതൊക്കെ ഞാനിപ്പഴ ആദ്യായിട്ട് കേക്കുവാ
അയ്ശെരി
സത്യം ആദ്യമായിട്ട് കേക്കുന്നു
ഏഹ്
നിങ്ങടെ അവിടൊക്കെ മീനൊക്കെ ഉണ്ടന്ന് പറയുന്നു
ആഹ് ഞങ്ങളടെ ഇവിടെ ഇപ്പൊ നിരോധന സമയല്ലേ പക്ഷെ എന്നാലും കടലിൽ പോന്നോരും വള്ളത്തി പോന്നോരും ഉണ്ട് പിന്നെ എന്റെ അച്ഛന്റെ സഹോദരങ്ങളെല്ലാം ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് അപ്പം ഇപ്പൊ ഇപ്പോഴത്തേന്ന് പറഞ്ഞാ ആഹ് കൊഞ്ചുകളാ കൊഞ്ചുണ്ട് നല്ല കൊഞ്ചും ചൂടയൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പം ഉം ആഹ് ഫ്രഷ് ആയിട്ടാണ് നമുക്ക് അങ്ങനെ രാത്രി വല കെട്ടാനൊക്കെ പോവും പോകുമ്പോൾ വല കെട്ടീട്ട് തിരിച്ചു കൊണ്ടുവരുമ്പം കൊണ്ടുവരുമ്പോം നമ്മളാണത് തിരിക്കുന്നത് ചരക്ക് തര ചരക്ക് തിരിഞ്ഞ് ഇപ്പൊ കൊഞ്ച് ഉണ്ടെ കൊഞ്ച് ഞണ്ട് കണവ അല്ലെങ്കിൽ മീൻ ഐറ്റംസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉം മാറ്റി മാറ്റി അങ്ങോട്ട് വെ ച്ചിട്ട് പിന്നെ ഹാർബറി കൊണ്ടുവന്ന് വിൽക്കും പിന്നെ അന്നേരം തന്നെ നമുക്ക് വീട്ടിലേക്ക് വേണ്ടത് കുറച്ച് മാറ്റി വെക്കും ഫ്രീ ഫ്രീസ് ഫ്രിഡ്ജിലോട്ട് വെ ച്ചിട്ട് രാവിലെ എടുത്ത് കറി വെക്കും ചിലപ്പോ അന്നേരം ആഹ് കൊഞ്ച് നല്ല കൊഞ്ചൊക്കെയാണെ നമുക്ക് അപ്പൊ തന്നെ നല്ല ചൂടോടെ വറുത്തൊക്കെ തിന്നാൻ തോന്നും അപ്പൊ അങ്ങനെയൊക്കെ വെളു പ്പാൻ രാവിലെ വെളുപ്പാൻ രാവിലേ ക്ക് കൊണ്ടുവരുന്നത് ഇപ്പോ ഒരു മണി ഒന്ന് രണ്ടര ഒക്കെ ആകുമ്പോഴത്തേക്കാണ് ചരക്ക് കൊണ്ടുവരുന്നത് പിന്നെ അപ്പാ ചിലപ്പോ ആഹ് സമയത്തൊക്കെ കറിയൊക്കെ വെച്ച് ചോറുമായിട്ടൊക്കെ തിന്ന്
ആഹ് അപ്പൊ ഈ വള്ളക്കാരുടെ കൈന്നൊക്കെ മീൻ ഒത്തിരിയും കിട്ടുമല്ലോ
കിട്ടും നമുക്ക് വള്ളക്കാരുടേന്ന് മേടിക്കേണ്ട ആവശ്യമില്ല നമ്മടെ വീട്ടീ വീട്ടുകാര് തന്നെ പോന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് കറിക്ക് ഉള്ളത് മാറ്റി മാറ്റ എടുക്കാം നമ്മക്ക് നമുക്ക് തന്നെ എടുക്കാല്ലോ പിന്നെ ബാക്കി വരുന്നത് കൊണ്ടുവന്ന് വി വിൽക്കും എല്ലാ ദിവസവും വലകെട്ടാൻ പോകും എല്ലാ ദിവസവും കിട്ടും നമുക്ക് മീനോ കൊഞ്ചോ ഞണ്ടോ ഏഹ് ഞാൻ ഇല്ല ഇല്ല ഇല്ല നമ്മള് രാത്രി ഒന്നും കൊണ്ടു പോകത്തില്ല അല്ലാതെ ചൂണ്ടയിടും നമ്മടെ വീടിങ്ങനെ ഉം കായലിന്റെ ഫ്രണ്ടിലാ അപ്പം നമ്മൾ തുരുത്ത് പോലെ ഒരു ഏരിയയാണ് അപ്പം വള്ളത്തിലൊക്കെയാണ് നമുക്ക് യാത്ര ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം ആഹ് നമുക്ക് ഫ്രഷ് ആയിട്ട് മീനൊക്കെ ചൂണ്ടയിട്ട് കരിമീൻ ചെമ്പല്ലി അങ്ങനെ മീനുണ്ട് പിന്നെ നമുക്ക് മീൻ കൃഷിയുണ്ട് മീൻ വളർത്തുന്നുണ്ട് അപ്പം അതിന്റെ ഒരു സൈസും സ ആഹ് ഞങ്ങക്ക് കൃഷിയുണ്ട് മീൻകൃഷിയുണ്ട് അത് പൂല, പാര ചെമ്പല്ലി അഴിക എന്ന് പറഞ്ഞ കായലിൽ തന്നെയാണ് നമ്മളത് വളർത്തുന്നത് അപ്പം അത് വളർന്ന് ഇപ്പം സീസ് ണാവുന്നതേ ഉള്ളൂ നമ്മൾ അതും ഒരു ബൾക്ക് ആയിട്ട് നമ്മൾ എടുക്കും കുഞ്ഞു കൊച്ചായിട്ട് എടുത്തിട്ട് നമ്മള് കുറേ നാളത് നമ്മൾ തീറ്റിയൊക്കെ കൊടുത്ത് നമ്മൾ അതിനെ വളർത്തിയിട്ട് അതിനൊരു വി ക്കാൻ ഒരു സമയമാകുമ്പോ ഒരു സൈസ് ആകുമ്പോ നമ്മളത് വി ക്കും ആഹ് മീന് വിക്കും പിന്നെ നമ്മുക്ക് സമയവുന്ന ആയി വരുന്നതേ ഉള്ളൂ നമ്മള് കൂടുതലും കൂടുതലും നമ്മള് നിരോധന സമയം ആവുമ്പോഴാണ് ഇപ്പം സമയായിക്കൊണ്ട് വരുന്നു കാരണം നിരോധ സമയം ആവുമ്പോഴത്തേക്കും നമുക്ക് ഈ കടൽ വരുമാനം കുറച്ച് കുറയുമല്ലോ
ആഹ് അപ്പൊ ഇത് എടുക്കും അല്ലേ ആഹ് അതല്ല അങ്ങനാണെങ്കിൽ തന്നെ ഈ കുഞ്ഞു മീൻ വളർന്നു വരാൻ സമയം എടുക്കത്തില്ലേ
ഏഹ്
അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞ് മീൻ വളർന്നു വരാൻ സമയം എടുക്കത്തില്ലേ
ആഹ് സമയം എടു ഇപ്പൊ ഈ നിരോധനം എന്ന് പറയുന്നത് മൂന്ന് മാസമാ ഈ നിരോധന സമയം എന്ന് പറഞ്ഞ ഈ നിരോധന സമയം ഇങ്ങനെടച്ചച്ച് വച്ചരിക്ക ഈ കുഞ്ഞഞ് മീനുകളെല്ലാരും മീനുകളെല്ലാം വളരാനും- ഈ മുട്ടയിട്ട് മുട്ടയിടുന്ന ടൈമാണ് മീനുകളെല്ലാം അപ്പൊ ഈ മീനുകളെല്ല ഇട്ട് വളർന്ന വരാനും ഒക്കെ വേണ്ടിട്ടാണ് ഈ ഒരു ടൈം കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആഹ് കുഞ്ഞു മുട്ടകളായിരിക്കുമല്ലോ നമുക്ക് അത് കിട്ടുന്നത് അപ്പം നശിച്ചുൊണ്ടിരിക്ക നശിക്കത്തില്ലേ പിന്നെ നമുക്ക് ഒരു വരുമാനം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് ഇപ്പൊ ബോട്ട് അടച്ചിട്ടിരിക്കുന്നത്- ആഹ് പിന്നെ ഇപ്പൊ നിരോധന സമയം ഇപ്പൊ കഴിഞ്ഞ മന്ത് ഒരു ഒമ്പതൊക്കെ ആയപ്പോഴത്തേക്കും ആർബറും ഇതൊക്കെ അടച്ചു അതായത് ഇനി ആർക്കും കടലിലൊന്നും പോവാാൻ പറ്റില്ല. ഈ മൂന്ന് മാസം വരെ നിരോധനം തുടങ്ങും.
എന്നൊക്കെ പറഞ്ഞ അതിന്
ആഹ് അത്പോ ആഹ് അങ്ങനത്തെ പോലെ തന്നെ അപ്പം ഇനി ഈ മൂന്ന് മാസം കഴിഞ്ഞ് ഇനി കടലിൽ പോകാൻ പറ്റൂ കടലിൽ അഥവാ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ പോലീസുകാരുടെ നിയന്ത്രണത്തിലാണ ഇപ്പം അപ്പൊ പോലീസുകാര ഏതും കണ്ണിൽ പെട്ട കഴിഞ്ഞാൽ പേറ്റി കുറ്റിയൊക്ക അടിച്ച് കൊടുക്ക രണ്ടും മൂന്നും നാലും ലക്ഷം രൂപയക്കെ കൊടുക്കേണ്ടി വരും. ആഹ് അതിപ്പം രാത്രി സമയത്ത് പോലീസുകാരുടെ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കടലിലാരേലും- പോന്നൊണ്ടോ ബോട്ട് ബോട്ട് എടുക്കുന്നുണ്ടോ വെള്ളം എടുക്കുന്നുണ്ടോ ആരെങ്കിലും ഇപ്പം- അങ്ങനെയുള്ള ഒരു ടൈ ആണിപ്പോ പിന്നെ വല കെട്ടാനൊക്കെ പോവുംനമ്മുടെ തൊ- ഇട്ടടുത്തുള്ള ഒരു ഇടുത്തൊക്കണ്ണൻ അണ്ണൻ ഞങ്ങളടെ അണ്ണ വലകെട്ട കിട്ടാൻ പോയിട്ടാണ് എൻറെ അച്ഛൻറെ സമൂഹത്ത സഹോദരിയുടെ മകൻ-
അല്ല എന്ത് നി നീ പോവോ?
ഞാൻ പോകില്ല അണ്ണനേ പോകളൂ ഞാൻ പറില്ല ഞാൻ നം കണ്ടിട്ടുണ്ട് പക്ഷെ പോയിട്ടില്ല
ആഹ്
പിന്നെ ഞാൻ പറഞ്ഞ ചൂണ്ടൊക്കെ ഇടും പിന്നെ ക സ്റ്റാലൊക്കെ കൊണ്ട് മീനൊക്കെ കോരിയെടുക്കും ഞണ്ടൊക്കെ കുത്തിയെടുക്കും നമ്മുടെ ആഹ് പറ്റത്തക്കെ ഞണ്ടൊക്കെ മീൻ ഇപ്പൊ നമ്മള് വളർത്തുന്ന മീനന്ന് പറഞ്ഞാ പൂല ആഹ് പാര ചെമ്പല്ലി അഴുക അങ്ങനത്തെ മീനൊക്കെ വളർത്തുന്നുണ്ട്. ആഹ് ചെമ്പല്ലി അഴികെ നമ്മെ വളർത്തുന്നുണ്ട് ചെമ്പല്ലിയൊക്കെ കിട്ട പിന്നെ ഞങ്ങള്ൾ ചൂണ്ട ഇടുമ്പോ വല്ല നമ്മുടെ ഒരു കൈ
നീളുള്ള ഇത് പല്ലല് ഒത്തി അടുത്തടുത്ത് പല്ലല്ള്ളല്ലേ?
ഉം അപ്പൊ മാമീനൊക്കെ കിട്ടും. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ മീൻ വാഴയിലേക്കൊക്കെ വെച്ച് വറുത്ത് നല്ല കൂട്ടൊക്കെ ഉണ്ടാക്കി അങ്ങനെ തിന്നാറുണ്ട് പിന്നെ നമുക്കൊരു റിസോർട്ടുണ്ട് ആഹ് റിസോർട്ടിനകത്ത് മീൻ റിസോർട്ട് നമ്മള് മീൻകൃഷി അല്ലാതെ ചെയ്യുന്നത് കൂടാതെ ഒരു റിസോർട്ട്ണ് നമ്മുടെ വീടോട് വീടോട് ചേർന്ന നമ്മുടെ റിസോർട്ട്ല്ല അത് വേറെൊരായാള റിസോർട്ടാണ് ആഹ് പുള്ളിക്കാരന അത് നമ്മളെ ഏൽപ്പിച്ചതാ- അല്ലല്ല ആ പുള്ളിക്കാരൻ നമ്മളണത് നോക്കുന്നത്- അപ്പം ആആ അപ്പൊ ആഹ് റിസോർട്ടിനകത്ത് അഴുകയും ചെമ്പല്ലി പൂല പാര എന്നുള്ള മീനുകളൊക്കെ ഉണ്ട്. പിന്നെ ആഅ റിസോർട്ടിനകത്ത് ഫുള്ള് തെങ്ങാണ് വെച്ചിരിക്കുന്നത് അപ്പം കൊറേ ത ആഹ് തെങ്ങുണ്ട് തെങ്ങാണ് കൂടുതലും അപ്പൊ തേങ്ങ ഇഷ്ടം പോലാണ് വീഴാ തേങ്ങല്ലാം ആഹ് തേങ്ങയല്ലാം നമ്മൾ തന്നെ എടുക്കുന്നത് ഇഷ്ടംപലെ തേങ്ങ ഒരു ദിവസം നമുക്ക് ഒരു പത്തമ്പത് തെങ് ഏഹ് കിട്ടും കോക്കനട്ട് ഇത് നമുക്ക് കിട്ടും നമ്മൾ നമ്മളതൊക്കെ പിന്നെ കുറെേൊക്കെ നശി ച്ചു പോവും എലിഞ്ഞെറുപ്പും അങ്ങനെയൊക്കെ കുറെ ഉണ്ട് പിന്നെ കരിക്ക് ആഹ അങ്ങനെ ക്കെ അങ്ങ് എല്ലാം ഉണ്ട് ഇങ്ങനെരു ലൈഫ് ഓ എവ്ടാ ആഹ് വരുവാ
ഉം
അങ്ങന ലൈഫാണ് വരുവ വരുവ വാ ആഹ ചേച്ചി അത് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വിളിച്ചതാ കെഴപ്പല്ല സംസാരിച്ചോ
ആഹ്. എന്തുവാ കൊഞ്ച് ഫ്ര
ഏഹ്. അല്ല ഇന്ന് നമ്മള് നമുക്ക് പൊടിക്കാരൽന്ന് പറയുന്നൊരു മീനുണ്ട് അത് ഇന്നലെ വല കിട്ടി പ്പോ പൊടി കാരല കിട്ടി നല്ല രുചിയാ മുളകു കറി വെച്ചെനല്ല അടിപൊളി ടേസ്റ്റ്
മറ്റേ തേങ്ങയൊക്കെ തിരുമ്മീയിട്ട് തോരം പോലെ വെക്കുന്നണോ?
അല്ല അല്ലല്ല ഇത് അതല്ല ഇത് മുളക് കറി വെ ച്ചു പിന്നെ അതും ഉണ്ട് ഞാൻ പറഞ്ഞിലെ അവിയലുണ്ട് പിന്നെ മോരും ഉണ്ട്. മോരും കാചി നമുക്ക് നല്ല തൈര് നമ്മള് വീട്ടിൽ തന്നെ ഉണ്ടാക്കും. പാലോ ഒറ ഉറയൊക്കെ വെച്ച്
പശു ഒക്കെ ഉണ്ടോ വീട്ടിൽ അപ്പം?
പശു ഒന്നും ഇല്ല നമ്മള് വേടിക്കും നമ്മടെ ഇവിടെ തന്നെ ആഹ്. ആഹ് ഉണ്ട് അപ്പം നമ്മള് ഒറയൊക്കെ വെച്ചിട്ട് നമ്മൾ വീട്ടിൽ തന്നെകാച്ചുന്ന നല്ല ഫ്രഷ് മോരാണ് ഒള്ളത്.
ആഹ് ആഹ് എന്നാ ശരിയടി എനിക്കാണെങ്കിൽ ഒരു കോള് വരുന്നേ. ഞാൻ ഇപ്പ വിളിക്കാവേ.
ഓക്കെ ശരി ശരി.
ആഹ്..